ഹ
ആഹ എന്തുണ്ട് എന്തോ എടുക്കുന്നു
ആഹ് ഇവിടെ തുണി കഴുകാ നൊക്കെ ഇന എടുത്ത് വെച്ചിട്ടേ നിന്നെ
ആങ്ങോ ആഹ നിങ്ങ പിൻ ആഹ കഴിഞ്ഞഞ് കഴിഞ്ഞ് നാളരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ
ആഹ പോണം അതിനെ പറ്റി കൊല്ലത്താ
ആണ
ഉം പത്ത മണി കഴിഞ്ഞിട്ട് മുഹൂർത്തം അപ്പ പിന്നെ അതിന് രാവിലെ ജോലിയൊക്കെ ഒതുക്കിട്ട ഒന്ന് പോവാന്ന് വിചാരിച്ചു
ആഹ
ഉം പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്തൊക്കണ്ടയാവുമ്പഴേ നിങ്ങക്കുണ്ടാവവി വിളി
ആഹ ഇല്ല ഇല്ല ഞാാന ഇതുവരെ ഇവിടത്തെ കല്യാണത്തിൽന്നന്ന് അങ്ങനെ പോയിട്ടില്ല അങ്ങനെയാ അവിടുത്തെ ചടങ്ങൊക്കെ നമ്മുടെ
ചടങ്ങങ് ചാന എന്തുവാ ഇങ്ങനെ ആഹ പ്രത്യേകിച്ചൊന്നുംില്ല പിന്നെ സദ്യൊക്കെ വടക്കൻ ജില്ലയിലും തെക്കൻ ജില്ലയിലും വ്യത്യാസം ഉണ്ടല്ലോ
ആണല്ലേ ആഹ
ആ വടക്കൻ ജില്ലയിലൊന്നും സാമ്പാർ സാമ്പാറാണല്ലോ പരിപ്പി ഇല്ലല്ലോ ഞങ്ങൾക്ക് ഫസ്റ്റ് ആ പരിപ്പേറി അത് കഴിഞ്ഞ് സാമ്പാർ
ആഹ ആഹ
പായസം അത് കടിയുമ്പോ മോര് പിന്നെ പച്ചമോര് മനച്ചൽ സ്പീഡ് വേണം സദ്യ കഴിക്കുന്നതിന്
ആ ഹൽദിയ മൈലാ ചെടില്ലാം അങ്ങനെയൊക്കെ ചടങ്ങ്ങൊക്കെ ഉണ്ടോ
ഇപ്പൊ അതൊക്കെയ ആന്നല്ല ട്രെൻഡ് പക്ഷെ ഇവിടെ ഉണ്ടോന്ന്റിഞ്ഞു കൂടാ ഞാൻ കൊല്ല ഇല്ലല്ലല്ല കല്യാണത്തിന് മാത്രമേ പോകന്നോള്
ആഹാ ഹാ
അത അവിടം വരൊക്കെ എന്നൊന്നും പോവാൻ പറ്റത്തില്ലല്ലോ
ആ നമ്മുടെ അവിടെൊക്കെ ഇങ്ങനെ ഹൽദി ഉണ്ട് മഞ്ഞൾ കല്യാണം ഉണ്ട് പിന്നെ സേവ്ട്ട് ഇതക്കെ ഓരോന്ന് ഇവൊക്കെ ഫോണിലൊക്കെഓോന്ന് ട്രെൻഡിങ് ആകുമ്പോൾ അവർ ചെയ ഞ ക ഇ പോയത് ഹൽദി ഉണ്ടായിരുന്നില്ല മ ഹൽദി ച്ചാ മഞ്ഞൾ ചടങ്ങില്ലയോ?
ആഹ് മനസ്സിലായി
അത് ആഹ് പിന്നെ മൈലാഞ്ചി ഇടല് അതുണ്ടായിരുന്നു പിന്നെ സംഗീതോ അങ്ങനെ എന്താണ്ടൊക്കെ പറയുന്നത് അവർ കൊറെ പരിപാടിയൊക്കെ കല്യാണം നല്ല കല്യാണൊക്കെ ആയിരുന്നു
ആഹ് എല്ലാരും ഇപ്പ എല്ലാരും ഭയങ്കര ആഡംബരമായിയിട്ടൊക്കെയല്ലേ ഇപ്പം കല്ല്യാണമൊക്കെ നടത്തുന്നെ
ആന്നാന്നു
ത്തെ രീതിയൊന്നും അല്ലല്ലോ പണ്ടൊക്കെ എന്ന് വെച്ചാ കല്യാണ തലേന്ന് കല്യാണം പിന്നെ ചെറ് പെണ്ണിന്റെ വീട്ടീന്ന് ചെറുക്കൻ വീട്ടിലോട്ട് പോകന്ന ചടങ്ങ് തീർന്നില്ലേ കല്യാണം ഇപ്പൊ പിന്നെ ഒരാഴ്ചയൊക്കെ നീള്ന്ന ചടങ്ങുകളൊക്കെയല്ലേ
ആന്നാന്നു അവിടെ അവിടെ ഇവിടെ അഞ്ചു ദിവസത്താണ്ട് കല്യാണായിരുന്നു
ഉം പണ്ടൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രല്ലേ ഇപ്പം പിന്നെ കല്യാണത്തിന് മുമ്പേ രണ്ട് സെറ്റ് രീതിയിലുള്ള ഫോട്ടോഷൂട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ട്ടുള്ള പ്രീ വെഡ്ഡിംഗ് ഷൂട്ട്
ആഹ്
അങ്ങനെ പിന്നെ ഗർഫിണി ആയിക്കഴിഞ്ഞാ പുഷ് ഫോട്ടോഷൂട്ട്
ആഹ്
അങ്ങനെയൊക്കെ ആന്നല്ലേ ഇപ്പൊ
ആഹ് ഇപ്പൊ ഓരോരുത്തര് ഓരോ ഫോ ഫോണി കണ്ട് ട്രെൻഡിങ് ഒക്കെ ആവുന്നത് അവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന് ഇപ്പോ ഒരാള് ഇട്ട് ഒരാള് ചെയ്ത് അത് ഭയങ്കര വൈറൽ ആയ പിന്നെ അടുത്ത ആളും അത് തന്നെ കണ്ടിന്യൂ ചെയ്യും പിന്നെ പിന്നെ അതൊക്കെ ഇപ്പം ഈ ഹൽദി ആയാലും ഈ മൈലാഞ്ച് ക്കേയാലും നമ്മളെ ഉം പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഒള്ളതാരുന്നു അതിപ്പോ വീണ്ടും അതൊക്കെ ഇങ്ങനെപ്പൊ ട്രെൻഡിംഗ് ഇപ്പോ ഇൻസ്റ്റേയെക്കെ ഭയങ്കര ട്രെൻഡിങ്ങായോണ്ട് ഇങ്ങോട്ടായി
കാലങ്ങളിലൊക്കെ കല്യാണം നടത്തിയോ മറ്റേ അരിക്കുത്ത് കല്യാണോക്കെ ഇപ്പം വീണ്ടും ട്രെൻഡിങ് ആവുവല്ലേ ഇവിടെക്കെ
ആഹ് ആഹ് ആഹ് ആഹ് അതൊക്കെ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ കടക്കുന്ന കണ്ടിട്ടുണ്ട് അവരൊക്കെ വിളിച്ചാരുന്നതിനൊക്ക പ്രോഗ്രാമിനൊക്ക
ഇപ്പം കല്യാണം ത ആവുമ്പഴേ ചടങ്ങുകളും പാർട്ടിയും പരിപാടിയൊക്കെ ആന്നല്ലോ
ആഹ് പിന്നെ ഉച്ചക്കത്തേക്ക്‌ക്കെല്ലാ ആക്കിയാ
ആഹ് അതൊക്കെ രാവിലെ ആയാരുന്നു
ആക്കുവല്ലേ എന്തോ മീൻ എന്തോ‌ കിട്ടി?
മീൻ ഇപ്പം മത്തികിട്ടി. മത്തിക്കൊക്കെ ഭയങ്കര വെല വേണ്ട അത് നാളെത് വൈകുന്നേരം വല്ലോം അരക്കിലോ മത്തിക്ക് ഇരുന്നൂറ് രൂപ
എന്തോ വല്യ മത്തിയോ കുഞ്ഞ് മത്തിയോ?
വല്യ മത്തി
ആഹ്
ഉം ഈ കൊല്ലം മത്തി എന്നൊക്കെ പറയും പരിഞ്ഞിലൊക്കെ ഒള്ള
ആഹ് ആഹ് ഇപ്പം മീനൊന്നും ഇല്ല ഇപ്പൊ ഭയങ്കര വെലയാ എല്ലാത്തിനും
ഉം മത്തി ഇപ്പം ആകെ അയാടെ കൈയ്യില് മത്തിയും മങ്കടെം മാത്രം മങ്കട കൊറെ ദിവസം കൊണ്ടിരിക്കുന്നോണ്ട് എനിക്കതെന്തോ മേടിക്കാൻ തോന്നില്ലാ
ആഹ്
അതുകൊണ്ട് മത്തി പിന്നെ നല്ല പച്ച മത്തിയാരുന്നു ഇരുന്നൂറ് രൂപക്ക്‌ മേടിച് കിലോ നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച് അത് ഒമ്പതണ്ണേ ഒള്ള്
ആഹ്
ഞാൻ വിചാരിച്ച് അഞ്ച് അഞ്ച് അഞ്ചെണ്ണം എടുത്ത് ഇന്ന് കറി വെച്ച് ബാക്കി നാല് ഒരു ഒരു മത്തി നമുക്ക്‌ മൂന്നായിട്ട് ഞുറുക്കാം
ആഹ്
ആഹ് അതുകൊണ്ട് ആ ഒരു വലിപ്പം ഉണ്ടായോണ്ട് കൊഴപ്പവില്ല ഞങ്ങള് ര രണ്ട് പേര് മാത്രവല്ലേ ഉള്ളൂ വീട്ടിൽ അപ്പ പിന്നെ ഇച്ചിരി ആഹ് ഇച്ചിരി കറി മതിയല്ലോ
ആഹ് നല്ലയാ ആഹ് ആഹ്
ഉം അപ്പ വെച്ചാല് ഒരു രണ്ട് ദിവസം എടുക്കാന്ന് കരുതി അവിടെ മീൻ വല്ലോം കിട്ടിയോ
ഇല്ലില്ല ഇവ അവിടെ മറ്റേ സിഡിക്കാൽ അറിയാവൊ
ആഹ് മറ്റേ വലിയ കാല് അല്ലേ
ആഹ് ആഹ് അത് കിട്ടി അത് കറി വെച്ച് പിന്നെ ഞങ്ങക്ക് കൊല്ലം വരെയൊക്കെ ഒന്ന് പോണാരുന്ന് അപ്പോ ചോറ് ഉണ്ടിട്ടൊക്കെ പോവാന്നൊക്കെ വിചാരിച്ച്
ഉച്ചക്ക് ഉച്ചക്ക് ശേഷം പോവാനോ
ആഹ് ഉച്ചക്ക് ശേഷം വെയിലൊക്കെ ഒന്ന് ത വെയിലിന്ന് മഴയില്ലാത്ത കൊണ്ട് ഭയങ്കര വെയിലും ചൂടും
മഴ ഒണ്ടെങ്കിലും പ്രശ്നവാ മഴ ഇല്ലേലും പ്രശ്നവാ
ആഹ് ബസിന് പോവാന്ന് വെച്ച് വണ്ടി ആണെങ്കി കംപ്ലൈയിന്റ് ആയിട്ട് ഇരിക്കുന്ന്
ആഹ് ബസ്സിന് പോകും ബസ്സൊക്കെ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്രേന്നൊക്കെ പറയുന്നല്ലോ
ആഹ്
ആഹ് ബസിനപ്പം പോ പിന്നെ ബസ്സിനൊക്കെ പോയാൽ തിരിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ തിരിച്ച് വരാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങേണ്ടി വരുവെന്ന് തോന്നുന്നു
ആഹ് അങ്ങനെ എന്തായാലും താമസിച്ചാലും കൊഴപ്പവൊന്നും ഇല്ല പിന്നെ വണ്ടിക്ക് കൊറച്ച് പ്രോബ്ലായോണ്ട് ബസിനാണെങ്കി പോയിട്ട് നമുക്ക് സുഖവായിട്ടിങ്ങ് വരാരുന്നു ഇപ്പ സൗജന്യം കൂടെ അല്ലേ ബസ്സില്
ആഹ് ഞാൻ വിചാരിച്ച് ഞായറാഴ്ച ഒന്ന് എനിക്കും കൊല്ലത്തൊന്ന് ഞാനും ഇങ്ങനെ ആലോചിച്ച് ഞായറാഴ്ച പോവാം
ആഹ്
ലെ നോക്കും വിചാരിച്ച്
സൗജന്യം ആയോണ്ട് നമ്മള് പൈസയും കൊടുക്കേണ്ട പോയിട്ട് വരാം പിന്നെ കൂടാ രെങ്കിലും ഉണ്ടെങ്കി എടുത്താ മതി ആണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കി എടുത്താ മതി അവർക്ക് എടുത്താൽ മതി
അങ്ങനാന്നെങ്കിലും കൈയിൽ പൈസ എന്തെങ്കിലും ഒരു പത്ത് ഇരുന്നൂറ് രൂപ കൈയിൽ വെച്ചേക്കണം നമുക്ക് എപ്പഴാ ഒരു
ആഹ് ആ പൈസ കൈയിൽ വേണം അല്ല നമ്മള് പറഞ്ഞയാ ഉം അവിടെ മഴയുണ്ടാരുന്നോ
ഇല്ല ഇന്ന് മഴ പെയ്തതേ ഇല്ല ഇന്ന് നല്ല വെയില്
ആഹ്
രാവിലെ തൊട്ട് തുണി കഴുകാൻ വേണ്ടി അത കല്ലിന്റെ ഒത്ത കല്ലിൽ അങ്ങ് അവിടങ്ങ് വെയിലാ അതുകൊണ്ട് ഞാൻ മാറി മാറി മടിച്ച് മടിച്ച് നിന്നയാ
ആഹ്
ആഹ് എന്തൊക്കെയാ ആ ആ രാവിലെ
എന്ത് രാവിലെ തൊട്ടേ ഇത് ചെറിയ കോളൊക്കെ വന്നാരുന്നു രാവിലെ
ആഹ് രാവിലെ ഒക്കെ ഇങ്ങനെ ആ ഇപ്പഴും ചെറിയ കോളിങ്ങനെ തെക്ക് കാണുന്നുണ്ട് അല്ല വടക്ക് കാണുന്നുണ്ട് ണ്ട് തെക്കാണോ വടക്കാണോ ആ വടക്ക് കാണുന്നുണ്ട്
ആഹ്
അതങ്ങ് പോകും പക്ഷെ നല്ല വെയിലുണ്ട് വെയിലിനാണെങ്കിൽ ചൂടും ഉണ്ട് ആ രീതിയില്
ഉം ഒരുപാട് ചൂടായാലും പ്രശ്നവാ മറ്റേ നേരത്തെ വേന വേനൽക്കാലത്ത് എന്തുമാത്രം ചേരയും പാമ്പും ഒക്കെ ഇറങ്ങി ഓരോരുത്തരെയും കൊത്തി എത്ര പേര് മരിച്ച് ഇവിടാണെങ്കിൽ അണലി ശല്യവാ അണലി മുറ്റത്ത് കിടന്നാ പോലും നമ്മള് അറിയത്തില്ല അല്ല കരിയിലേടൊക്കെ കളറല്ലയോ
ആഹ് നൻ അറിയാൻ പറ്റത്തില്ല ഇത് ചുരുണ്ട കൂടി കിടന്നാലൊന്ന
ഉം ഉം അറിയത്തില്ല നമ്മള് ഇവിടെ ആണെങ്കും അണലിശല്ലി മൊത്തം ഇവിടം പാറവശത്താണെങ്കി പറമ്ബ്പോല അവിടന്നില്ല ആണല ആണലിഇങ്ങോട്ട് കേയറും
ഇവിടെണിക്ക് അണലൊന്നും ഇല്ല പക്ഷെ ചേര ഉണ്ടഅവ ഭയങ്കര സ്പീഡായി ചേരക്ക് ഒരു പ്രാവശ്യം വി പരക്കാത്ത രണ്ടു പ്രാവശ്യം കേറി കേറിയായിരുന്നു അങ്ങനെയൊക്കെയാണ് പുറത്ത് ഓട്ടിച്ചു വിട്ടത്
ആന്നല്ലേ ആഹ
ഇത ആണെങ്കിൽ എന്താണേും അവർ കൊതത്തില്ല പറഞ്ഞ നമുക്കഅൊരു പേടിയാണല്ലോ
പിന്നെ നമക്ക് പേടിയ
ഇപ്പ ഇവിടുത്ത
നമുമൊത്തത്തിഎനിക്ക് ഴഞ്ഞ്ഞിതുക്കള കാണുമ്പോഴേ എനിക്കങ് പേടിയാ
ആന്നെ ന്നെ എനിക്കും പേടിയാ നക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു എന്തോ ഇങ്ങനെ പറയല്ലോ അളമുട്ടിയ ചേരയും കടിക്ക എന്നൊക്കെ ഇങ്ങനെ
ആഹ അത നമ്മൾ അങ്ങോട്ട് നമ്മൾ ഈ അണലിയോക്കെ ആണെങ്കിൽ ഇപ്പൊ പാമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ സൗണ്ട് ഇട്ട് അങ് തന്നെ തന്നെോട്ട് ല്ലെനിയോ അണലൊക്കാെങ്കി നമ്മള് സൗണ്ട് കേട്ട് ആ സൗണ്ട് കേൾക്കുന്നിടത്തോട്ട് വരും എത്ര ഓടിച്ചാലും പോത്തില്ല അങ്ങനത്തെയണല്ലേക്ക ഇഷ്ടം പോലെ ഇവിടെ ഓരോന്ന് എന്തിന കൊന്നിട്ടുംണ്ട് ഇവിടെ ഇഷ്ടം പോലെ ചെറു ഇവിടെയൊക്കെ ചെറുതിനെ കാണുന്നു ഇപ്പൊ എന്തായാരു തള്ള കാണൂലെടെ വണ്ടേലും
കാണും കാണും ഒരു ഈ അണലിയൊക്കെ ഒന്ന് പ്രസവിക്കുന്നതൊക്കെ പത്തും പതിനഞ്ചും കുഞ്ഞുങ്ങളാന്ന ഇങ്ങനെ
ആന്നോ ആഹ ആഹ
ഇങ്ങനെ അണലിയെ കൊന്നാലും ആ അണലി ച തീഴട്ണോന്ന് പറയും അല്ലെങ്കിൽ അത് അവട കടക്കും ക്കുവാന്നെങ്കി അത് അന്റെ വാലയില എന്റെ ജീവന ഉള്ളത്.
ആഹാ
ആ വാലയിൽന്ന് അത് ജീവൻ വെച്ച് കയറ വന്നു അപ്പ എല്ലാരും പറയും ഇങ്ങെ അണലിയെ കൊന്ന് അപ്പോ ഈ അണലി നമ്മള് കത്തിക്കുമ്പോ ഇങ്ങനെ ഒരുമാതിരി പുകയ്ക്കകത്ത് ഇങ്ങനെ പച്ച കളർ വരും.
ആഹ്
ഞാൻ ഒരു വട്ടം കണ്ട അവിടെ അങ്ങടെ വീടിന്റെ അടുത്ത് അണലിയെ തല്ലി കൊന്ന് പിന്നെ അത് ഈ കരിയില ഇട്ടതിനെ കത്തിച്ച്. ഇപ്പ കത്തിച്ചപ്പം പുകയ്ക്കകത്ത നമുക്ക് പച്ച കളറ് പുക മൊത്തത്തിൽ പ പച്ചല്ല പക്ഷെ അതിനകത്തൊരു പച്ചമയം പോലുണ്ടായിരുന്നു ഈ അണലിയുടെ വിഷ വല്ല ആയിരിക്കും. വിഷം കൂടിയ ഇനങ്ങളൊക്കെ ഇല്ല ഇതൊക്കെ അണലി ആയാലും
അതാ ഒരുപാട് ചൂടായാലും എല്ലാത്തിനും പെടിത്ത മഴയായാലും പ്രശ്നം ചൂടായാലും പ്രശ്ന
എന്നാ ഈ തേക്കൊക്കെ ഉള്ള അയ്യ ഒക്കെ ആണെങ്കിലും മറ്റേ ഒരു വട്ടേയില പോലരു ചെടിയുണ്ട് നെയ്യങ്ങളിലൊക്കെ വട്ടയല്ല എന്നാ വട്ടയിലെ പോലെ വട്ടം ആ അതിന്റെ ചെടി ആ ചെടിയുടെടെ അടിയിലൊക്കെ ഇങ്ങനെ അണലിയൊക്കെ ഇരിക്കുന്നന്ന് പറയുന്നു എന്നാ ശരിയെന്നാ നിങ്ങള്പോവാനുള്ളതൊക്കെ നോക്ക എനിക്കിവിടെ ഇച്ചിരി ജോലിയുണ്ട്
ആ ആ ശരി
ശരി